ഹലോ ആഹ് കേക്കാവോ?
കേൾക്കാല്ലേ ആഹ് കേൾക്കണ്ട് എന്തൊക്കെ? ദാ പണികളൊക്കെ ഇങ്ങനെ ഒരു വിധം കഴിഞ്ഞിരിക്കാ
ആ പെരുന്നാളല്ലേ?
ആ അതന്നെ പെരുന്നാളിന്റെ കുക്കിങ്ങാക്കെ കഴിഞ്ഞിരിക്കാ
ആഹ് കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ഒരു വിധോക്കെ കഴിഞ്ഞു ഒക്കെ നാർത്തെ കഴിഞ്ഞ വെറുതിരിക്കാലോ
ആഹ് ആഹ് എന്തുവാ പെരുന്നാളുവായിട്ട് സ്പെഷ്യല്
ഇന്നലെ ബിരിയാണി ഇണ്ടാക്കി ഇന്ന് കുമ്പളങ്ങക്കറി ബീഫ് വരട്ടിയത് അതൊക്കെ പപ്പടം പിന്നെ ഉപ്പേരി ക്യാരറ്റും ആഹ് ബീഫ് ആഹ്
ഉം ഉം
ഈ പെരുന്നാക്ക് അങ്ങനെ ബീഫ് ഇഷ്ടം പോലെ കിട്ടും
ഈ അറ്ക്കു അല്ലേ ഇന്നലെ എങ്ങാണ്ട് അർ അറുത്തല്ലേ
ആഹ് ആഹ് അത് കിട്ടിട്ട്ണ്ട്
ഉം
അപ്പൊ പല വഴിയായിട്ട് കിട്ടും നമക്ക് ഫ്രീഡ്ജോക്കെ നറഞ്ഞു
ആണല്ലേ
ഏഹ്
ഉം എന്റെ ഒരുഫ്ര കൂട്ടുകാരി നേരത്തെ വിളിച്ചായിരുന്നു അപ്പൊ അവളിങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ എനിക്കിതിനെ അറിയത്തില്ല വലുതായിട്ട് അപ്പം അവളാ പറഞ്ഞത് ഇങ്ങനെ ഉണ്ട് സംഭവം അടുത്ത് ഇങ്ങനെ എല്ലാർക്കും കൊടുക്കുഎന്ന്
ആഹ് ഇഞ്ഞി കൊറച് സം ബീഫ് തന്നെ ബീഫ് കറി ഇണ്ട ക്കാ വരട്ട പൊരിക്ക ചെലപ്പോ ബിരിയാണി ഇണ്ടാക്ക ഇതൊക്കെത തന്നെ ഇഞ്ഞി പണി
ഉം ഉം അവിടെ അത് എത്ര രൂപയാ ഒരു കിലോ ബീഫിനൊക്കെ
ബീഫിന് നന്നൂറിന്റെ മുകളിലുണ്ട് തോന്ന്ണ് നന്നൂറ്റി എത്രെ വരുന്ണ്ട്
ആഹ് ഇവിടെ അത്രയും തന്നെ
പക്ഷെ കിട്ടണണ്ട് ഞാനൊന്നും ഞങ്ങളൊന്നും ഇന്നലെ വാങ്ങിയിട്ടില്ല കേട്ടോ പൈസത്ത് വാങ്ങിയിട്ടില്ല കിട്ടാനുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മള് വാങ്ങണ്ട
ഉം
ഇവിടുന്ന് ഞങ്ങക്ക് ഇറച്ചി കിട്ടണത് അത്യാവശ്യം ഇണ്ടാവും
ഉം
മൂന്ന് കിലോ നാല് കിലോന്റെ അടുത്തൊക്കെ ഇണ്ടാവല്ണ്ട്
ഓ ഇപിഞ്ഞി കൊറെ ദിവസത്തേക്ക് ബീഫിന്റെ പരിപാടി തന്നെല്ലേ
ആഹ് അതന്നെ ഓരോ വെറൈറ്റി ഇങ്ങനെ ഇണ്ടാക്കി നോക്കലന്നെ പണി ചായകുടി കഴിഞ്ഞോ
ആഹ് പിന്നെ
ചായകുടി
പിന്നെന്തുവാ കഴിഞ് കഴിഞ് ഞൻ ഉച്ചത്തേക്കുള്ളത് ഒരുവിധ ആയി
ആഹ്
ഉച്ചത്തെക്കുള്ളതൊക്കെ റെഡിയ ആക്കിട്ട് ഞാൻ നേരത്തെ ചെയ്യും അപ്പൊ നമുക്ക് പിന്നെ റസ്റ്റ് ചെയ് ഉച്ചയ്ക്ക്തേക്ക് പിന്നെ ചൂരമീ കിട്ടി ട്യരുന്നു അപ്പൊ അത് മോളക് മോളക് കറി ആക്കി പുളിശ്ശേരിയും ബീട്ട്റൂട്ട് തോരനും മെഴുക്കുവരട്ടി
എന്ത് പുളിശ്ശേരിയ
നമ്മുടെ സാധാ പുളിശേരി ഇണ്ടല്ലോ മാമ്പഴ പുളിശേരി മാങ്ങയിട്ട് വെക്കുന്നേ മാങ്ങയടെ സീസൺ ആണല്ലോ ഇപ്പം
അങ്ങനെ മാങ്ങയുണ്ട് ഇവിടെ മൊത്തം മാവാ അപ്പം മാങ്ങയിട്ടഅങ്ങനെ
ഇപ്പ മാങ്ങ കഴിഞ്ഞ് തൊടങ്ങ്യല്ലോ.
ആ ഇവടെയും കഴിയാറായി വരുന്നു ഇന്നാലും ഞങ്ങള് കൊറെക്കെ എടുത്ത് പിച്ചി എടുത്ത് വെച്ചായിർന്നു
ആഹ്.
ഇല്ല
മാങ്ങാത്തരെ അങ്ങനക്ക ഇണ്ടാക്കും
ഓഹ്
വാങ്ങാത്ത സാനൊക്ക ഇങ്ങനെ കാണാനുണ്ട് പഞ്ചസാര ഇട്ട് ജ്യൂസ് അട്ച്ചിട്ട് അരിച്ച്ലെന്തോ പഞ്ചസാര
ആഹ് നമ്മള് അങ്ങനൊന്നും റെഡി ആക്കിട്ടില്ല മാങ്ങ വെച്ച്ട്ട് എന്തേലും ഉം
ഞങ്ങള മൂച്ചിമ്മലൊക്കെ മാങ്ങ കഴിഞ്ഞു
ഓ ഇവടെയും കഴിയാറായി വരുന്ന് മൂന്ന് മാവുണ്ട് ഇവട കഴിയാറായി വരുന്നു ഉം ഉം പിന്നെ പിന്നെ ജോലിയൊക്ക തീർത്ത്ട്ട് ഇരിക്കുന്നു എന്തോ
കുട്ടിളൊക്കെ എന്താ ചെയ്യ്ണ് ചോയ്ക്ക
ആള് ട്യൂഷന് പോയി ഇപ്പം വരും പന്ത്രണ്ട് മണിയാമ്പോ പോയി വിളിക്കണം. അട്ത്ത തന്നെ ട്യൂഷന് പോവുന്നേ അപ്പ നീ വിളിക്ക്യാം വേണ്ടി പോണം ചെറിയ ആളാ
ആഹ്
അതിനിനി പോണം
പിന്നെ എന്തേര്ന്നു രാവിലെ ചായക്ക്
എന്തോ
ചായക്ക്‌ എന്തേനു രാവിലെ ചോയിക്കാ
രാവിലെ ചായക്ക് ഇന്ന് ഇവിടെ പനിയായിരുന്നു എല്ലാവർക്കും അപ്പം പൊടിയരിയിട്ട് കഞ്ഞിയായിരുന്നു ആക്കിയെ രാവിലെ.
ആഹ് ആ പനിക്കുമ്പ അതാ നല്ലത്
ആഹ് അതുകൊണ്ട് പിന്നെ
ആഹ്
ആഹ് പിന്നെ
പിന്നെ വേറേന്തക്കെ
പിന്നെന്താള്ള്.
ണ്ടല്ലേ
ആഹ് വെക്കേഷൻ കഴിയാറായി വരുന്നു. കുഞ്ഞാളാ ഇവടെ കുഞ് സ്കൂള് പത്താം തീയതി തൊറക്കത്തോള്ളൂ.
ആ അതെ പത്താംന്ത്യോ
ആ ചെറിയ ആളാ എൽ യു കെ ജിലാ
ആഹ് ആഹ്
അപ് ഇപ്പം ഇവടെ ഇവറെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയത്തിലാള് പോവുന്നെ അപ്പ അവർക്ക് പത്താം തീയതി തൊറക്കത്തോള്ളൂന്ന് പറഞ് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ മൂന്നാംതി ഈ എല്ലാർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും തൊറക്കുംന്ന് പറഞ്ഞു ഇയാള് ആഹ് ഇയാക്ക് ഇയാളെ സ്കൂള്ള് പ- പത്താം തീയതി ആവൂന്ന് പറഞ്ഞു ഒമ്പത് പത്തൊക്കെ ആവൂന്ന് പറഞ്ഞു ഉം അങ്ങനെ ഇരിക്കുന്നു. ആ ദിവസം ഉണ്ട് അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല ആ പിന്നെ വല്ലാട്ടന്നും വാങ്ങിക്കണ്ട കുറെ ഇരി പ്പുണ്ട് സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് പോയപ്പോ നമ ക്ക് എന്തൊക്കെ വാങ്ങിക്കണം കൺഫ്യൂഷൻ അടിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങി. അപ്പ അത്രയൊന്നും വേണ്ടിയിരുന്നില്ല പുസ്തകവും ബുക്കുകളും ഒക്കെ ഉണ്ടല്ലോ ഉം ഇനിയിപ്പം പോരാത്തെ എന്തെങ്കിലും വാങ്ങിച്ചാ മതി. അതിനിയിപ്പം രണ്ടൂസം കഴിയുമ്പം മഴയാ ഇവടെ നല്ല മഴ അതുകൊണ്ടിങ്ങനെ വെളിയിലോട്ടറങ്ങാം മടിക്കുന്നു
ഏഹ്
മൂത്ത